ഹലോ
ഹലോ
ആഹ് കേക്കിണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
എൻ ആഹ് ആഹ് എന്താ വർത്താനം?
നല്ല വർത്താനം അയിശു വന്നോ?
ആഹ് വന്നു വന്നു കളിക്കാൻ പോയിക്ക്ണ് ആഹ് ചായ കുടിച്ച് ചായ ഇപ്പം കാക്കാര ഇവരൊക്കെണ്ട് ഉപ്പ ഫിതു എല്ലാരും വന്നിക്ക്ണ് താത്താരൊക്കെ ഇണ്ട്, അപ്പം ചായ കു ച്ചാണ്ട് കളിച്ചാൻ പോയിക്ക്ണ് അവടെ അപ്പർത്ത് തോടിന്റെ അവിടെണ്ട് മീൻ പിടിച്ചാൻ പോയി ഫിതു ഒക്കെ അപ്പൊ നോക്കിക്ക്ണ്ട് അവടെ
ഏഹ്
ഉം ഇങ്ങൾക്ക് എന്താ പണി?
അങ്ങനൊന്നുല്ല ഏഹ് വലെ എന്നിട്ട് കി ട്ടോർക്ക്, മീൻ ഇണ്ടായല് വെറുതെ പോകേ?
ഏഹ്?
വെറുതെ പോകേ
ഏയേ
ഉം ട്ട് വന്നിട്ട് വെയ്ച്ചാ
ആഹ് ചക്കരക്ക് കിട്ടല്ണ്ട്
പിന്നെ പോയിന്യോ ബിച്ചിട്ടൊക്കെ മീൻ പുട്ച്ചാൻ
ക്കും റിംങ് ക്കും തി കൊക്കട്ടകും
അങ്ങനെ ചെറിയ ചെറിയ മീന്
മ് പിന്നെ വലുതാകൂലേ
പോയി പിന്നെ മഴ പെയ്തിട്ടില്ലല്ലോ അല്ലേ പോകാന് മീൻ പിടിച്ചാന്
മ് അനെ ഇവിടെ ആരേലും മീൻ പിടിച്ചാൻ പോകാൻ പറ്റുള്ളൂ മയ പെയ്തിട്ടില്ല ഇന്നടെമയിതോ
ഇവിടെ പെയ്തിട്ടില്ല മൂന്നാല്സായിട്ട് മഴല്ലല്ലോ
മ് ഇന്ന് ഇങ്ങനെ ചാ പെയ്തില ചാറ്റിയപ്പോതിനെ തിരുമ്പിയതൊ ക്കടുത്തച്ചീനി അപ്പൊത്തേ അങ്ങനെ വെയില അർച്ചം ചെയ്ത് ആ
ആ
ചായടിച്ചോ
ചായടിച്ചിട്ടില്ല വിച്ചു വർട്ട ചറച്ചക്ക
വന്നിട്ടില്ലേ
അവലുണ്ട് അവലുണ്ട് കുഴച്ച കൊടുക്കാരച്ചന അച്നെ കൊണ്ട് അവല് ശർക്കരയൊക്കെ കൊണ്ടുവച്ചി വന്നിട്ടില്ല ഓന് അങ്ങോട്ട് പോയിക്കാണ് ഞാൻ പോയിട്ടില്ലല്ലോ തറവാട്ടിക്
അങ്ങട് വാലാ
ആ
മ്
രാവിലെ ഉണ്ടായി കൊടുത്തു ഒടനെ കൊണ്ടന്ന് അല്ല ഓള് കൊണ്ടാക്കി കൊടുത്തു അപ്പൊ തന്നെ ഇങ്ങട്ട് പോന്നു
ചോറൊക്കെുണ്ടോ രാത്രിക്ക്
ഇല്ല ഇന്നലത്തെ ചോറണ്ടെന് കൊറച്ച് രാത്രി ബാക്കിയായത് അപ്പൊ ഞാൻ കൊറച്ചിട്ടുംങ്ങണ്ടായിക്കിട്ട് ഊറ്റി അപ്പൊ വൈകുന്നേരത്തിന് പറ്റൂല ഇല്ല അതിന് കണക്ക് വെച്ചിട്ടുള്ളു ഇനി വേറെ വക്കണം
മ് കൂട്ടാന എന്താ
കൂട്ടാന് മീന്
മ്
മീനൊക്കെ ഇന്നലെ ബാക്കി ഉണ്ടായിന് മീൻ കറി പൊരിച്ചതൊക്കെ ഇണ്ടയിന് റൈസ് കുക്കറൽ അടച്ചു വച്ചിന്നു ആ പൂച്ചേനെ വന്ന് ങ്ങാട് റൈസ് കുക്കർ തട്ടി ഇങ്ങട് തെറുപ്പിച്ച് വീതമെന്ന് താഴ്ത്തി രണ്ടു കഷ്മായി കിടക്കണ്ട റൈസ് കുക്കർ ന്നട്ട് മീനൊക്കെ തിന്ന ഭയങ്കര ശല്യംയിക്കണ്ണ് അയിനാകൊണ്ട്
ന്നാ ചാക്കിലാക്കിക്കാണ്ട് എവിടെേങ്കിലും കൊണ്ട ഇടാൻ പറഞ്ഞു ടെ
അതിനു കുട്ടികളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ക്ഷമിച്ചു നിൽക്കുന്നത്
എത്ര എണ്ണം ഉണ്ട് എത്ര കുട്ടികളുണ്ട്
എത്ര ന്ന്അല്ല വാർപ്പിന്ടെ മേലെണ്ട് മൂന്നാലഇണ്ട് തോണുന്നു വേറെന്താ മിച്ചെത്തിയോ
ക്കെയ അങ്ങനെ പോണ് അപ്പൊ ഒന്നുല്ല ഞാൻ എല്ലാരും വന്ന് ചായ കുടിച്ച ക്ലാസ്സും എ...
പണിയങ്ങി വന്നിട്ടില്ലേ
ഇല്ല വന്നിട്ടില്ല ഇന്ന് നേര നേരം വേഴുകും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ
ആ
നേരം മവഴുകും വരാന് അപ്പ എല്ലാവാരും വന്നല്ല എല്ലാരും പറഞ്ഞട വർത്താനം പറഞ്ഞിരിക്ക അപ്പ ചായ അടിച്ച ക്ലാസ്സൊന്നും ഇതാക്കിട്ടിട്ടില്ലേന്
ഉ നീനും ഫൈസല് വന്നീ ഒരുസംഅന്നോട് പറയാൻ മറന്നു
ആണോ എന്നാവന്ന്
ഓല്പ്പന്നാവന്ന് ഞങ്ങിള് പ്പോ എങ്ങട്ടാ പോയിനത് ആ എടുക്ക ഞങ്ങള് പോയിനത്
മഞ്ചരിക്കോ
അന്നല്ല എങ്ങോട്ടോ ഞാനും ശന്നു പോയിന്നു അന്ന് പോയി വന്നപ്പോ ഞങ്ങള് എന്നാ അവിടെന്ന് പോന്നപ്പോ ഇങ്ങള് എവിടെ ഞങ്ങള്ൾ ഒരു വിടെ പെരലിൽ എത്തിക്ക ഞങ്ങളെ കാണായിട്ട് വിളിച്ചിരുന്നുപ്പ ഞങ്ങൾ അവിടുന്ന് പോരരുന്നുള്ളൂ അവിതന്നെ നിന്നൊളി ഞങ്ങള് വണ്ടി കൊണ്ട് വരാരുന്നു
ഏ
ബസ്സ് കയറാൻ വേണ്ടി എത്താനായിനി
മ്മ്
അതില് പിന്നെ ഓര് വന്നങ്ങാണ്ട് കൊണ്ടപ്പോ പിന്നെ ഇവിടെ കൊറെേ നേരം വർത്താനം പറഞ്ഞിരുന്നിട്ടൊക്കെ രണ്ടാള് പോയത്
കരുതൽ സണല്ലേ
ഉന്നെ കല്ലട
ആഹ ഉണ്ടേ അല്ല തക്കാലത്തിന് വിളിച്ചണല്ലോലെ
നിക്കറിയില്ല
ഏ
വിളിച്ചണം സാവധാരം
ഉം മ
സ്കൂളത്തെ കുറച്ച് പൈസൊക്കെ കൊടുക്കാണ്ട്
ഇന്ന് പണിയായിന മട്ടല് കുറ വ കിട്ടീന് അയിമ പണീനി ഞാൻ ഇമ്മ ഇവിടെ വറകിന്റെ പെര പൊളിച്ചിക്കണ അപ്പൾ അത് വൃത്തിയാക്കിനിമ്മ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കത്തിച്ചാൽ അതൊക്കെ കൊറെ കത്തിച്ച് വെസ്റ്റുകാർക്ക് കൊടുക്കാല്ലോ അത് വേറെ കുറെ വേസ്റ്റ്ള്ളത് പ്ലാസ്റ്റിക്കള്ളതൊക്കെ വേറെ വേറക്കി
മറ്റൊലോന്നും ഇല്ലേന അപ്പ ചട്ടക്കനി
ഏ
ഒറ്റക്കൊള്ളിന് മട്ടല് ഇട്ടാന്
ആഹ
ആഹ മറ്റൊൾ പോയോ എളച്ചി എളച്ചി പോയോ
ല്ല്യ ഉണ്ട് എല്ലാരും ഉണ്ട് അഞ്ചാളുംണ്ട്ന്ന്
ഓള് കൂടൂലേ
ഇല്ല ആരും കൂടൂല്ലാ
ഉം
അന്ന് പോവുകയാണ് ചെറിയളച്ച് വീട്ടിക്ക് പോവാണ്
ഉ ഓലിക്കൊന്നും മട്ടല്ല ആവശ്യല്ലേ
ഏ
ഓൽക്കൊന്ന് മട്ടല്ല ആവശ്യല്ലേ
ഉണ്ടാവൂല അതോണ്ടേക്കറ
ഉ അൻക്കാവ സീക്കാരല്ലേ
ഉം
പോല നീ ഭക്ഷണം കഴിച്ചിട്ടാ പോക
ആഹ്ഞ് രാത്രേ പോക
ഉം
ഇനി ചോറ് വെക്കണം ഏതായാലും ഇപ്പോ ഒരു നേരത്തിനുള്ള ചോറെ വെക്കലുള്ളൂ വൈകുന്നേരം വേറെ വെക്കല്. ചൂടോട്ക്കെ തിന്നാന്ന് കരുതി യാണ്ട്
ഉം
വൈകുന്നേരത്തിന് ഇള്ളത് വേറെ വെക്കലാണ്. ഇനിയിപ്പോ വെക്കണം വെള്ളം തളപ്പിച്ചണം വെള്ളം തളപ്പിച്ചിട്ടാണ് ചോറ് വക്കല്
ങ്ങളെ അയ്ക്കൂടെ ബ്ലീച്ചിംഗ് പൗഡർ കിട്ടിയോ ഏ
ആ കലക്കി കൊറേ ദിവസായി കിട്ടീന് ഞ കലക്കിയൊഴിക്കണം കേക്ണില്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ആണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ വിളിച്ചു ചോയിച്ചപ്പോ കൊറച്ച് കിട്ടി. അപ്പൊ ഇന്ന് വീടിന്റെ അടുത്ത് കൂടെ ഒക്കെ കൊണ്ടുവന്ന് തന്ന്ക്ക്ണ് ആശ വർക്കറ്
ഞങ്ങള്ക്ക് കൊറേ ദിവസായി കൊട്ന്ന് തന്നിട്ട് ഞങ്ങള് വിളിച്ചു ചോയ്ച്ചൊന്നുല്ല ഓല് കൊട്ന്ന് തന്നാണ്.
അല്ല ഞങ്ങൾ കൊണ്ടന്ന് തരലുണ്ട് ഞങ്ങളത് ഇവിടെള്ള വീട്ടിലുള്ളത് കഴിഞ്ഞ് അപ്പൊ വിളിച്ചു ചോയ് ച്ചതാണ് ആവശ്യത്തിന് അപ്പ പിന്നെ അപ്പ കൊ റച്ച് കൊ ന്നന്നെ ഇപ്പൊ ഇന്നും കൊറച്ച് കൊണ്ടന്നന്ന് ക്ക്ണ് ഇനി നാളെ കലക്കിച്ച്ണ് ഇപ്പൊ അയ്‌ന് കൂടീല്ല ഇനി നാളെ കലക്കി ഒഴിച്ചണം
ആ
പിന്നെ എന്തക്കെ ഏ
ചെറുതെന്തേ
ഓളുണ്ട് ഔടെ താത്താരടുത്ത് ത്ത്ണ്ട് അവിടെ ഞാന് ഇങ്ങനെ പൊറത്ത്ക്ക് ങ്ങട്ട് ഇറങ്ങിപ്പൊ ഓലെ ട്ടാക്കി പോന്നതാണ് മറ്റേ ത അടങ്ങി നിക്കണില്ല എല്ലോടത്തുകൂടിം വലിഞ്ഞു കെറുവാണ്
ആ
എ ടി വി സ്റ്റാന്റമ്മേ കേറിയാണ്ട് സെറ്റ ബോക്സൊക്കെ വലിച്ചിടാണ്
ആ
മറ്റോള് ഫോണും ചോയിച്ച് നടക്കണുണ്ട് പിന്നാലെ
ഉം പഠിച്ചലില്ലേ
ആ പഠിച്ചിട്ടുണ്ട് പ്പന്നാല് ഡിറ്റേഷനിട്ടേല് ഫസ്റ്റ് ട്ടീക്കണ്
ഉം പഠിച്ചാ മടിണ്ടോ
ഏ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല
ആ
ഉം
വേറെന്താ എന്താ ഇന്ന് ചായക്കടി
ഏഹ്
ഉമ്മാക്ക് രണ്ടു മക്കളുണ്ടോ
എന്ത് കേട്ടില്ല
ഇന്നലെ കരച്ചിൽ കേക്കണ്ടല്ലോ
ആ ഓള് എന്തോ കണ്ടാണ്ട് പേടിച്ചാണ്ട് കരഞ്ഞു വന്നതാണ്
ആ
ഉം എന്താന്നറിയീല
ഏ എന്റേത് ആ
അത് ചെ ചിലപ്പോളേ കുട്ടികള് വാതിൽ അടിച്ചതേക്കരെ പൊറത്തൊക്കെ പോണനേ അതിനൊക്കെ കരയാൻ നിക്കും.
ആ
ചെലപ്പോ അതേ കാര്യം കരഞ്ഞത് വണ്ടി വന്നു ഞാൻ എടുത്തപ്പോ കൊഴപ്പൊന്നുമില്ല
ആ അന്റൊക്കത്താ
അല്ലെ? താത്ത കൊണ്ടുപോയി താത്തയല്ല ഫിനു കൊണ്ടുപോയി
ആ
പ്പോ കൊഴപ്പൊന്നുമില്ല
ആ ന്നയിക്കോട്ടെ
ആ ന്നയിക്കോട്ടെ വിളിച്ചണ്ട്
ഉം